ഇവിടെ ഇങ്ങന്ണ്ട് ഞാനിവടെ എന്റെ എള ശെനി ഞങ്ങള് അയൽക്കൂട്ടണ്ട് അവടക്ക്ണ്ടാ അയൽക്കൂട്ടം
ആ ഇവിടെ ആയൽകൂട്ടണ്ട് പഷെ ഇണ്ട് പഷെ ഞായറാഴ്ച മാത്രല്ലേ ആയൽക്കൂട്ടൊള്ളൂ
ആ ഞായറായ്ച്ചേഒള്ളൂ പക്ഷെ ഇന്ന് ഞങ്ങ്ക്ക് കണക്ക് സെ ശരിയാക്കാൻ ണ്ടായിരുന്നു അപ്പൊ ഇന്ന് കൊണ്ടോയി പിന്നെ ബാങ്കില് കൊണ്ടോയി അടക്ക്ന്ന ദിവസേന്ന് അ അതൊക്കെ സെറ്റാ ക്കി എങ്ങനെ ഞാനങ്ങ് ഞാന് അയ്ന്റെ സെക്കട്ട്രിയാണ് ഇപ്പ ഞമ്മളെ കയ്യിലാണ് ഒക്ക്‌ള്ളത് ആ സെക്കട്ട്രീം പ്രസിഡൻ്റ് ഒക്കെ ന്നല്ല പണി സെക്കട്ട്രിക്ക് ന്നല്ല പണിയാ നമ്മള് എല്ലാം കൈകാര്യം ചെയ്യണം കണക്കൊക്കെ അതേ നല്ല രീതിൽ ആവണം ഒക്കെ ഇണ്ട് അപ്പ എന്റെ വീട്ട് അ എന്റെ വീട് ഇട്ട് വെച്ചാ നടക്കല് ഇവ്ട്ന്നാ ന്നടക്കല് അപ്പൊ തെ വൊ ഓരോ ആയ്ചേമ് നമ്ക് നമ്മളിങ്ങനെ അയ്ച്ചേ എല്ലാ ആഴ്ച്ചേഇങ്ങനെ കണക്കൂട്ടി പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേ ഒ ഒര് കൊറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാ പോരെ നമ്മുക്ക് നമ്മളിണ്ടാക്കി കൊടുക്കണേ അപ്പൊ ഓരോ ആഴച്ച ഞങ്ങള് രണ്ടാളൊ ഇങ്ങനെ കണക്കുട്ടും എന്നിട്ട് വി ഇന്ന് നോക്ക് നോക്കുമ്പോ മുന്നൂറ്ററുവത് റുപ്യ ഏറെയാ എവ്ടോ ഒന്ന് കണക്കെയ്തിയില്ല അവ അത് കൊറേ നോക്കി എന്താ വെ എവിടെ എന്താ സംഭവിച്ചേ ന്നോക്കി പിന്നെ ഏതായാലും കിട്ടി മുന്നൂറുപ് ന്നൂർ രൂപ പിന്നെ ബുക്കില് എഴുതിയിട്ടില്ലേ
പക്ഷെ ഇനി അയ്ന്റെ കണക്കൊക്കെ ബോധിച്ചവടെ ഏർ ഇതാക്കണ്ടേ
ആ ഞമ്മള് പ്പ ഇത് ആ നമ്മള് ബുക്കു രണ്ട് ബുക്ക്ണ്ടാവും അയ്ലെഴുതണം അവരെബുക്ക്‌ അവ അവരെ ബുക്കിലൊക്കെ എയ്തിട്ട് കൂട്ടീട്ട് ഇനിപ്പ ബാങ്കില് കൊണ്ടോയടച്ചാ മതി പിന്നെ ആ
അയൽക്കൂട്ടത്തില് വിളിച്ച് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കണ്ടാ
ല്ല ഓലെ നമ്മളടുത്ത് വന്നിരിക്കൂ ഓല് ക്യാഷ് തരുമ്പ നമ്മള് ഓലബുക്കിലും അതെയ്തും നമ്മുടെ അടുത്തുണ്ടാവും ഒരു ബുക്ക്‌ ബുക്ക് അയ്ലും എയ്തിട്ട് പിന്നെ അങ്ങനെ സെറ്റ്ണ്ടാക്കലേ അല്ലാതെ അങ്ങനെ വായ് വായ് അങ്ങനൊന്നുല്ല വായ്പ്പിച്ച ന്നുല്ല്യ കേൾപ്പിച്ചോട്ക്കൊന്നും വേണ്ട അത് അവര അവരയില് കൊടുക്കും നമ്മള്. കൂട്ടി നോക്കി ശരിയാണോന്ന് പറഞ്ഞിട്ട് ഓലയില് കൊടുക്കും
ആണോ
ചെലപ്പ ഞമ്മള് കണക്ക് കൂ ഞമ്മള് മനക്കണ അങ്ങനെ കൂട്ടുമ്പോ ചെലപ്പ തെറ്റും അങ്ങോട്ടു ഇങ്ങോട്ട്വേ
ആഹ്
അഹ് ചെലതാ ഒന്ന് ഏതേ ഒരു സംഖ്യ തെറ്റിയാ പോരേ ഞമ്മൾത് മൊത്തത്തിലങ്ങോട്ട് പോവല്ലേ
ശരിയാ
ഞങ്ങള ഇവിടെ ഞാറാഴ്ച്യാ നടക്കല്. അപ്പന്ന് കൊണ്ടോയി അടക്ക്ന്ന ദിവ മാസം ലാസ്റ്റ് കൊണ്ടോയി അടക്കണം ഒരു മാസ് ത് മൊത്തത്തില് ലാസ്റ്റ് കൊണ്ടുപോയടക്ക് ആ മാസം ലാസ്റ്റ് അടക്കും. ആരോട വേ ഈ മാസം ഇപ്പൊന്ന് മുപ്പതാം തീയ്യല്ലേന്നോ? അപ്പൊന്ന് കൊണ്ടോയി അടച്ചിട്ടുണ്ട്. ഇനി ഇപ്പ വര്ണ ഞാറാഴ്ച മുതല് വര്ന്ന മാസത്തെ മാസം ഫസ്റ്റില ആയി അപ്പൊ പിന്നെ പിന്നെ ലോൺ എടുക്കുന്നുണ്ട് അപ്പൊ അയിന്റതും ഒക്കെ ഉണ്ടാവും എല്ലാം കൂടെ കൂട്ടി കൊടുക്കണം ലോണ് ചെല ലോണെടുത്തതൂണ്ട്
എത്ര ലോണ് കൊടുക്കല് നിങ്ങളിപ്പോ
ഞങ്ങള് ഒരു ലിങ്കേജ് ലോണ് ഇണ്ട്. അത് അത്ര എടുത്തില്ല ഞങ്ങളതില് അല്ലാതെ വേറെ അൻപതിനായിരം അത്രൊക്കെ എടുത്തിട്ടുള്ളൂ ഒരാള് ആ അത്രയൊക്കെ ആ ഒരാക്കൻപതിനായിരം ആ നമ്മളയിൽ പിന്നെ എത്രണ്ട് നമ്മളെ അക്കൗണ്ടിൽ എല്ലാം കൂടെ കൂട്ടീട്ട് അതിനനുസരിച്ചാണ് എടുക്കുക അപ്പ ഞങ്ങളേലൊക്കെപ്പൊ തൊടങ്ങീട്ട് ഞങ്ങൾത് ഇപ്പോ മൂന്ന് വർഷായി തൊടങ്ങീട്ട് ട്ട്. അപ്പ കൊറച്ചൊക്കെ സംഖ്യണ്ട് അപ്പൊ അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് അൻപതും പിന്നെ ഒരു ലക്ഷത്തിന്റെ അടുത് ത്ത് അങ്ങനെയൊക്കെ കിട്ടും പിന്നെ ലിങ്കേജ്, ലിങ്കേജ് ലോണ് ഇണ്ട് പറഞ്ഞ്. അത് കൊറേ സംഖ്യ കിട്ടു. ലക്ഷങ്ങളന്നെ. എത്രയോ കി ട്ടു ലക്ഷങ്ങള് പക്ഷെ. അത് ഞങ്ങള് എട്ത്തീല്ല. ഞമ്മക്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ അത് ന്നാ പിന്നെ അയിന് വല്യ പലിശ അല്ലല്ലോ നമ്മള ഇതില് അയൽക്കൂട്ടത്തില് വല്യ പലിശ ഇണ്ടാവൂല
അത് ശരിയാ
അപ്പൊ പിന്നെ അയിന്റെ പെണ്ണുങ്ങൾക്ക് എടുത്ത് എന്തെങ്കിലുമൊക്കെ കൈക ഇതാക്കണെങ്കിലും ഒക്കെ ചെയ്യാം പിന്നെ നമ്മുക്ക് എന്തെങ്കിലും കൊണ്ടുപോയിട്ട ഇപ്പൊ ഞങ്ങളതൊക്കെ ഏഴായി എട്ടായിരം ആ രീതിയിലൊക്ക ഇണ്ട് ബുക്കിലൊക്കെ പൈസ. മൂന്ന് വർഷ മൂന്ന് വർഷായില്ലേ കുറേശ് പക്ഷെ ഇങ്ങനെ ഇട്ടാലെ എന്തെങ്കിലു ഒക്കെ ഇണ്ടാവൂ അവിടെ പണ്ടൊക്കെ ആണെങ്കി നമുക്ക് എന്തേലൊക്കെ സ്വർണ് വാങ്ങിടേനു. ഇപ്പൊ ഏഴായിരം എട്ടായിരം കൊൺ ണ്ട് പോയിട്ടൊന്നും ഒന്നും കിട്ടൂല്ലല്ലോ? ഒരു അതെ ഒരു മോതിരെ ങ്കിലും വാങ്ങിടേനി അന്നൊ ക്കാണെങ്കിൽ കൊറേ കൊറച്ചൊക്കെ മുമ്പാണെങ്കി. ഇപ്പൊക്കെ എന്ത് ഇന്റമ്മോ. ഒരു ലക്ഷത്തിന്റെ പൊറത്തല്ലേ?
ഉം ഒരു ലക്ഷത്തിന് പൊറത്താ
ആഹ് എന്റെ അനിയത്തീന്റെ കല്യാണൊക്കെ ഇനിയിപ്പോ ഡിസംബറിൽ ആയ എന്ത് ചെയ്യും വിചാരിച്ച് നിക്കാ. നിശ്ചയം എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിക്ക്വാണ്. അപ്പോ ഡിസംബറില് ജനുവരിയില് വര്ന്ന ജനുവരിയില് കല്യാണം പറഞ്ഞെച്ചിനേനു അപ്പൊ എന്താ പറഞ്ഞോടെ നിക്കണ്ട്
അടുത്ത വർഷം
ആ അടുത്ത വർഷം. അടുത്ത വർഷാണ്. അടുത്ത വർഷംന്ന് പറയാക്ക് ഇപ്പ കഴിയും അഞ്ചാറ് മാസോ. ഉം ഉം അതെ. ഞമ്മക്ക് പിന്നെ ഇപ്പത്തെ കല്യാണംന്ന് പറയണ പിന്നെ പല് പിന്നെ രണ്ട് മൂന്ന് ദിവസവും പിന്നെ എല്ലാ ഡ്രസ്സിനന്നെ വേണ്ടേ ഞമ്മക്ക് ഒരു സംഖ്യ നമ്മക്ക് മക്കൾക്കും എടുക്കണമെങ്കിൽ തന്നെ വേണം കൊറച്ച് പിടിക്കും. അതാ ഇപ്പഴേ നോക്കി വെക്കേണ്ടി വരും എന്തെങ്കിലു ഒക്കെ എന്നാല് ആ അതന്ന അതന്നെ ഇപ്പത്തെ കല്യാണന്ന് പറഞ്ഞാലങ്ങനെയാണല്ലോ രണ്ട് മൂന്ന് ദെവസ കല്യാണങ്ങളയിറ്റ് അയ്നൊക്കെ ഒരേ ഡ്രെസ്സ് ഇടാനും പറ്റൂലല്ലോ പയന്നോ പല ഡ്രെസ്സുകളായിട്ട് ആൾക്കാരാ അയ്ല് അനിയത്തിയള് ന്നർഞ്ഞാല് വല്യ പ്പത്തെ ആരുതി നടക്കുന്ന ആൾക്കാരാ അപ്പൊ ഓൽക് അങ്ങനെ വല്യ ശ്രദ്ധൊന്നുണ്ടാവൂല്ല ല്ല കൊർ കൊർക്കൊന്നുല്ല നല്ല ഉഷാറായിട്ടന്നെ ണ്ടാവൊള്ളു കല്യാണങ്ങളൊക്കെ ന്നച ഒതുങ്ങി നിക്കുന്ന കുട്ട്യളൊക്കെയാണെങ്കി പിന്നെ അത്ര വല്യ താക്കണംന്നും ഉണ്ടാവൂലെ ഇവരങ്ങനെയല്ലേ ഇവയ്ക്ക് എല്ലാം വേണംന്നുള്ള ആപ്ടെത്സാ
ഉം ഉം
അച്ഛം വരുന്നുണ്ട് ന്നൊക്കെ പറയ്ണ്ട് അച്ഛൻ അച്ഛൻ വരാനായോ
അച്ചനോ
എന്റെ മോളന്തൊകൊ പറയുന്നല്ലോ അവ്ട്ന്ന്
സ്വന്തം എന്തോ പാക്കുട്ടിനെ ഇടുത്ത് പാക്കുട്ടിനെ കളി
ആ ആ ആ ആ അയ് ശെരി അങ്ങനെക്ക പറഞ്ഞങ് കളിക്കൂലേ
ആ എന്തെങ്കിലും പറയോ പ്പൊ അച്ഛൻ അവളെ അച്ഛൻ വിളിച്ചെ പ്പൊ ന്തോ പറഞ്ഞങ്ങനെ നടക്ക
ക്കാന് ചെറിയ മക്കൾണ്ട് എന്താ ഫിലിമിനൊക്കെ പോവേണ്ടോ ഫിലിമൊക്കെഷ്ടാണോ ആ തീയറ്ററിലൊക്കെ പോവേണ്ടോ
ആ ഒരു കയിഞ്ഞ കയിന്റേ മാസം ങ്ങനെള് പോയാരുന്നു
ആ ആ ആ അയ് ശരി അയ് ശരി രസാണ് തിയറ്ററിലൊക്കെ പോയി കാണുമ്പല്ലേ!
ആ ഇവള് പിന്നെ അങ്ങനെ സാന ഏഴ് സമയവുമ്പോവ്ളൊറങ്ങും അന്ന് ഒരുസം മാത്രം കൊച്ച്എണീച് അവ്ടീര്ന്ന്
ആ ആ അല്ലാതെ കൊണ്ടുപോയാല് ദ പിന്നെ അ അ ഫുള്ള് ടൈമ് അപ്പ രണ്ട് മണിക്കൂർ ന്നപ്പോ ഇരിക്കു ഉല്ലല്ലോലെ? എവ്ടെ അഹ് അതെ കൊണ്ടൊക്കെ പോയാ ആല് ആകെ പ്രശ്ന
ആ ഒരുമണിക്കൂർ അടങ്ങിഇര്ന്നാതന്നെ ന്ന നഷ്ടവടെ അടങ്ങിനിക്കുന്ന പരുപാടി ഞക്ക് തീരെ എന്തങ്കിലു ഒന്ന്എട്ത്ത് കളിക്കണം അല്ലെങ്കിൽ ഇവിട ടെ വർത്താനം പറഞ് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം
ഫോണൊന്ന് അങ്ങനെ മ് ശീലായില്ലേ
ഫോണ് വേണം ഇപ്പൊ ഞാൻ സംസാരിക്കുന്നെ കണ്ട ഫോണ് വേണം
ആ ആ ആഹ് ഹ ഹ ചേലെ അ ചെല മക്കളങ്ങനെ കാർ ടൂണായിട്ടും അങ്ങനെ റീൽസായിട്ടും കണ്ടോണ്ടിരികുവേ അപ്പൊ വല്യോരു ശല്ല്യണ്ടാവില്ല ഓല് അത്ങ്ങെ കണ്ടിര്ന്നോളും ന്നമ്മക്ക് ന്നമ്മള പണികള് തീർക്കാ
അത് ശരി. പക്ഷെ ഇവക്ക് ഫോണില് വേണം ഫോണില് വെച്ച പാട്ടൊക്കെ കളിക്കാ ഭയങ്കര ഇഷ്ട
ആ കേട്ടാണ്ട് കളി ഡാൻസ് കളിക്കാനാ
ആ പാട്ട് കേട്ട് കളിക്കും ഇവിടെ വീട്ടി എന്റെ വീട്ടിലാണ് ഞാ വന്നേക്കുന്നെ വീട്ടില് ബൂട്ടൂത്തണ്ട് അപ്പ എന്റെ ഫോ ഫോണ് ലോക്ക് തോർന്നോട്ത്തതി ബാക്കി കാര്യങ്ങൾ അവള് ചെയ്തോളു
ആ ആ അ എന്നാലും നോക്കിര്ക്കാതെ ഡാൻസൊക്കെ കളിക്കണേനൊന്നും വല്ല്യ ദ്ല്ല്യ മറ്റേ ഒ ഒ ജ് ന്റെ മോളൊക്കെ ഫോണിൽ ങ്ങട്ട് അഹ്‌ങ്ങട്ട് കയ്യിൽ കിട്ട്യാ റീൽസ്അണ് മാറി മാറി അത് കണ്ടോണ്ട് എന്തോരു പെട്ടെന്ന നെറ്റൊക്കെ തീരണേന്നറിയോ ഒരു ജിപി ഹ്‌ ഒരു ജിപിന്നു ഒന്നുല്ലല്ലോ എന്തോര് എൾപ്പ കയുന്നേ മം വൈഫൈണ്ടാടെ?
ഇവിടെ വൈഫൈല്ല അവിടെ ണ്ടോ?
ഇല്ല ഇവിടെ ഇല്ല ന്റെ വീട്ടില്ണ്ട് അപ്പ വൈഫൈക്കുമ്പോ അഞ്ഞൂറോ അങ്ങനെ ക്കേണ് ല്ലേ ഒരു മാസം തോന്ന്ണ്ട് അപ്പ ക്ഷെ അത് നമ്ക്ക് കൊറേ ടൈം കിട്ടോല്ലോ അങ്ങനെ തീ കൈയ്യോന്നുല്ല ഒരു നാലഞ്ച് ഫോണിന് എങ്ങനേം കിട്ടും അവ്വോ ഇവിടൊ ക്കെ ഞാനൊക്കെ പിന്നെ ഒരൊ ഒരു ജി ബി കഴിഞ്ഞാ പിന്നെ പത്തൊമ്പത് പിന്നിം കയറ്റു അങ്ങനെ രണ്ടട്ടു മൂന്നിട്ടൊക്കെ ഞ കയറ്റു ഞാ പിന്നെ ചെറുതായിട്ട് ഓൺലൈനിങ്ങനെ ക്ലാസടുക്കുന്നുണ്ട് ബേസ് ക്ലാസ് എടുക്കുന്നുണ്ട് ഹിന്ദിം അറബിയൊക്കെ ആയിട്ട് ചെറിയ മക്കൾക്ക് അപ്പോ അ ഓൺലൈനായിട്ട് പെട്ടെന്ന് തീരുത് നമ്മള് ക്ലാസ്സോക്കെ ഇപ്പ വീഡിയോ ഒക്കെ ഓണാ ണെങ്കില് പെട്ടെന്ന് ഇത് ഇതിരും ഞാൻ ഇത്രയും വട്ടം രണ്ടുട്ടം മൂന്നോട്ടൊക്കെ കയറ്റും പത്തൊമ്പത്
ഏ ക്ലാസ്സോള്ളോണ്ടല്ലേ
ആ ക്ലാസ്സുള്ളോടെ ക്ലാസ്സുണ്ടാവും പിന്നെപ്പോ നമ്മളിപ്പോ ഈ കോ ഫോൺ കോളോ അതുപോലെ എന്തെങ്കിലും നമ്മള്ഇങ്ങനെ കാണുമല്ലോ ഫോണിലൊക്കെ ഇടക് എന്നുംനോക്കാഞ്ഞാ ഒരു സമാധാനംണ്ടാവല്ല എടുക്കടുക്ക എന്തെങ്കിലും ടക്കെ ഒന്നു കാണണം ഇങ്ങനെ ഒറ്റൊക്കൊയാവുമ്പോയി അങ്ങനെ എന്തെങ്കിലും നോക്കി ഉ
ഒറ്റക്കായാ സമയം പോകുന്ന
ആഹ് അതാണേ വാ പിന്നെ ഒന്നും കാണാതെങ്ങനെ എത്രയില്ലേ നമ്മളിങ്ങനെ ക്ക്ന്നേ കൊറേ ഞാൻ പിടിച്ചു നിക്കും ഇനി ഇപ്പൊ ക്ലാസ് വൈകുന്നേരാണ് അപ്പോഴെക്കു ഒരു വിധം കഴിയും പിന്നെ നമ്മള് വേറെ കയറ്റണം നിമ മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നിട്ടാണ് ക്ലാസ്സ്
ആ അപ്പൊ അടങ്ങിയിരുന്നോളോ മക്കള് മക്കള് അടങ്ങിയിരുന്നോളോ
ആ അതെ അതെ പിന്നെ എന്താ വൈകുന്നേരം എന്താ ഫുഡ് ഇതെന്താ ഇണ്ടാക്കിയണ്ടോ സ്നാക്സ്
ഇല്ല വൈകുന്നേരം ചായക്കുള്ളത് എന്തെങ്കിലും ണ്ട് അവര് ഉണ്ടാക്കിയത് എന്തെങ്കിലും ഉണ്ടാവും അത്
ആ അതെ എണ്ണക്കടികളൊന്നും വേണ്ടല്ലേ അങ്ങനത്തെ നിർബന്ധൊന്നുവില്ല
അവിടെ വേണോ എണ്ണ കടികളൊക്കെ
ഇവിടെ ചെ ചെല ടൈമില് ബ്രെഡോ പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചെറിയ രീതിയിൽ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല എന്ത് എന്നൊന്നുമില്ല ചെ അപ്പ ക്കൊരു മൂഡാണ് അതിനനുസരിച്ച് ചെയ്യും ചിലപ്പോണ്ടാ ചിലപ്പില്ല അങ്ങനെയൊക്കെ
അപ്പൊ എന്താ കഴിക്കാ വൈകുന്നേരം
വൈകുന്നേരം ബേക്കറി ഉണ്ടെങ്കി മോക്കത് മതി മോന് പിന്നെ ചോറ് കഴിക്കും നമ്മള് ഉച്ചകൊക്കെ ഉണ്ടാക്കുന്നേ അതു കഴിക്കും
ശരിക്കും പിള്ളേർക്ക് വൈുന്നേരം വന്നിട്ട് ചോറ് കൊടുക്കുന്നതല്ലേ
ആ അതെ മോളേശ് ആ ഭാഗത്ത് ക്കേ നോക്കൂല ഓള് മൈരിബ്ന്റെ ശേഷം ഞമ്മള് വാരി കൊടുത്താല് കഴിക്കും ഓക്ക് പി ങ്ങനെ ചോറുകൊണ്ട് വലിയ താല്പര്യമില്ല ഓക്ക് ഇതേപോലെ ഫ്രൂട്ട്സോ എന്റെ ബേക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഓള് ഒന്നാം ക്ലാസ്സില ഒന്നൊക്കെ പോയി പ്രാവിശ്യം ആക്കിയതാ പിന്നെ മോന് പിന്നെപ്പോ കഴിഞ്ഞ വർഷം റ്റം മുതല് വന്നാല് ചോറ്ങ്ങനെ കഴിക്കും പിന്നെ അത് നല്ലതാ പറഞ്ഞാല് കാരണം ഇവിടെ അടുത്തൊന്നും ഓലൊന്നും കഴിക്കല്ല ഇവിടെ അച്ഛന്റെ മോൾനോ അങ്ങ ഓലോന്നും കഴിക്കലില്ലോന്നോ ക്കിവൻ കാണാ ഇനി സ്‌കൂളിന്ന് ശരിക്കും കഴിക്കാഞ്ഞിട്ടാ എന്താ യിലഏതായലും സ്കൂളന്ന് കഴിക്കലൊക്കെ ഇണ്ട് ഇണ്ട്ന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ വന്നാലും കഴിക്കും ക്കണകാണാം ഒനക്കിങ്ങനെ ഇത ഫോം മുന്നിൽ വെച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടാ എന്തേലും ഓന എന്തേലും റി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാന്
ആ നോക്കെടാ പിന്നെ
ആ ആയിക്കോട്ടെ ശെരി